ഹ ആ കേക്കാവോ
ആ കേൾക്കണ്ട്
ചായയ കൊടുച്ച
ആ ചായുടിക്കെ കഴിഞ്ഞേ ആഹ ചെയ്‌ടി ക അവിടെ കഴിഞ്ഞില്ലേ ചായക്ക് കടി പൂള ചിപ്സ് പൂള ചെറുതാഴ്ട്ട് നീളത്തിലരുഞ്ഞിട്ട് അത് പൊരിച്ചിട്ടുണ്ടാവുലോ എണ്ണയിലട്ടിട്ട്
പൂളന്ന് പറയുന്നെ
പുള യെന്നു പറഞ്ഞാ കപ്പാ
ആ ആ ആ
ആ
ഞങ്ങൾ ഇവിടെ ചീനിന്ന് പറയും ഇല്ലല്ല ഇവിടെ ചീനീന്ന് പറയും ചീനീന്ന് പറയും ല്ലേ കപ്പന്ന് പറയും
മരച്ചീനിയോ
ആ അതെ
അങ്ങനെയൊക്കെ നിങ്ങടെ ചായ കുടി കഴിഞ്ഞോ
ഹാ കയിഞ്ഞു കയിഞ്ഞു
എന്തേന്നു ചായക്ക്
മിച്ചറായിരുന്നു
ഹാ ആ മിച്ചറ് മഴയും ചൂടുള്ള കട്ടൻ ചായയും മിച്ചറും അടിപൊളി
അതെ മഴയുണ്ടോ അവിടെ
ഓ മഴണ്ട് മഴ ചാറണ് പോണ്
ഉംഉം പിന്നെ കറണ്ട് പോക്കും അതെല്ലാം ഉണ്ട്
ഉം പോയി വന്നു ഹാ ഹാ
ഇന്നലെ രാത്രി ഭയങ്കര മഴയാ ആ
ചീഞ്ഞ് കൊണ്ടെന്നെ നേരം വെളുത്ത മുതലന്നെ ഉം എന്താ ഇവി അലർട്ടും ഒക്കൊ വന്ന്ക്ക്ണല്ലോ ഇപ്പൊ തന്നെ എവിടെക്കേ റെ റെഡ് അലർട്ടൊക്കെ വന്ന്
ആ കാറ്റും ല്ലാം ഉണ്ട്
ഉം സൈറം മൊഴങ്ങി ന്ന് ചെല ആ ചെല ഫോൺലൊക്കെ സൈറം മുഴ്ങ്ങി
ഹാ
കൊറേ കാലം മഴ വരായിറ്റേന്ന് മഴ വന്നപ്പോ സൈറം മൊഴങ്ങലും അങ്ങനൊരിത്
അത്രക്കു ചൂട് അല്ലാരുന്നോ ഭയങ്കര ചൂട് അല്ലാരുന്നോ അപ്പം
അന്നേ ഒറപ്പിക്ക ആ ചൂടി ന്റെ പലിശ വീതം ണ്ടാവും മഴ
അബാര ചൂടാരുന്നു പിന്നെ ക രാത്രി കരണ്ടോക്കൂടെ ഇണ്ട് ഇനിയിപ്പോ സ്കൂളൊർപ്പൂടെ ആകുമ്പോം ആയപ്പം ഇവിടെ മഴ പെയ്യ്ന്നു ഇപ്പം
ഇനി സ്കൂളിന് അവധിം അതൊക്കെ കരഞ്ഞ് അടുത്ത് ഉം
ഉച്ചക്ക് എന്താ കഴിച്ചേ
ഉച്ചക്ക് ഉച്ചക്ക് ഇന്നലത്തെ കൂട്ടാൻ തന്നെ ബീഫും രസോം ഫ് വരട്ടിയത് ഇന്നിപ്പോ ബീഫ് ചട്ടിലിട്ട് വറുത്ത പോലെ ആക്കൂലേ അങ്ങനെ ആ ക്കി
കറി വെക്കുന്നേനെക്കാട്ട് വഴറ്റി എടുക്കുന്ന കൂടുതൽ ടേസ്റ്റ്ല്ലേ
ആഹ് കടിക്കൊക്കെ പിന്നെ കറിയൊക്കെ വീച്ച രസണ്ടാവും ഉം ചിക്കനേകായൊക്കെ രസം ബീഫാവും പുട്ടും ബീഫും
പിന്നെ പൊറോട്ട
ആ പൊറോട്ട ബീഫ് പക്ഷെ ചോറ്ക്ക് കൂട്ടാനൊക്കെ ചിക്കനെന്നെയാണ്
ആണാണ് പിന്നെ ചിക്കൻ ഫ്രൈ നല്ലതാ
ആ ചിക്കൻ ഫ്രൈ
അതെ ആഹ്
അതാവുമ്പോ അയ്ക്കൊരു ലോക്കൽ കറിയായലും പ്രശ്നല്ല.
ആ രാത്രിയും ചോറ് തന്നെയാന്നോ
ആ രാത്രിയും ചോറന്നെ ഉം ങ്ങള് ചപ്പാത്തിക്കാരല്ലേ
ആ ചെലപ്പം ചപ്പാത്തി അല്ലേ ചോറ്
ആഹ് ഞങ്ങളിവിടെ അടുത്ത വീട്ടുകാരൊക്കെ എപ്പഴും ചപ്പാത്തിന്നെ രാത്രി
ആന്നും ചെലരങ്ങനാ വണ്ണം കൊറക്കാ എല്ലാരും ചപ്പാത്തി ആയി
ഉം വണ്ണം കൊറെയാറഞ്ഞ നമ്മള് മെയിനായിട്ട് ഷുഗർ കട്ടീതാ തന്നെ വയറ് കൊറയും പറയണേക്കാ
ആണ് ആണ്
ഉം പ പഞ്ചസാര കുറച്ചാലേ ഉം തടി കൊറയും പറയണേക്ക
ആഹ്
ഉം ഉം പക്ഷെ കൺട്രോള് ചെയ്യാൻ നിക്കണ്ടേ
ഉം പറ്റത്തില്ല
മധുരിച്ചിട്ട് താവേകാരം
ആന്ന് രാവിലെ രാവിലത്തേക്ക് എന്താ ഉണ്ടാക്കുന്നേ
ആ ഈ ഷുഗറ് ഇല്ലോലെന്നെ എന്താ കാട്ടാ ഓലേക്ക് മധുരൊന്നുക്കും പറ്റൂല പായസം കിട്ടിയാ വേണ്ടോളം കുടിക്കും ചെയ്യും
ഷുഗർ ഉള്ളോരാ പിന്നേം പിന്നേം കഴിക്കുന്നെ
ആ ന്നഓൽ ഷുഗർ കട്ട്‌ ട്ടാണേനു
ആഹ് അങ്ങനെ പറയും പക്ഷെ കഴിക്കും ഷുഗർക്കട്ടാന്ന് പിന്നെ ഡയറ്റാന്ന് പറഞ്ഞിട്ട് അവരും കഴിക്കത്തില്ല
- കണ്ട്രോൾ ചെയ്യാൻ വെയ്ക്കൂലേ
ആന്ന്
മ്..
ഡയറ്റാന്ന് പറഞ്ഞ്ട്ട് മന്തിയെക്കെ കഴിക്കും
മ്മ്
തില് കണ്ടിട്ടില്ല
മ് ഞമ്മളെന്തേലും കാര്യായിട്ട് കൊടുത്താ ഏയ്‌ ഞാനതൊന്നും കഴിക്കൂല ഇന്ക്കതാണ്
ആണാ പറയ് പക്ഷെ അവർക്ക് കഴിക്കണോന്ന് കാണും പിന്നെ ഡയറ്റാന്ന് പറഞ്ഞു പോയില്ലേ
പിന്നെ കൺണ്ട്രോള് വിട്ടാ പിന്നെ തിന്നല്ലാണ്ട് എന്തായ്യാ ങ്ങനെ ങ്ങളും ത അവടെ വീട്ടിലും തടി കുറക്കാനാ എല്ലാരും രാത്രി ചപ്പാത്തിയൊക്കെ ഷുഗർ
ഷുഗർ ഇല്ല ഞങ്ങടെ അച്ചാമ്മ ചപ്പാത്തി കയിക്കണം അപ്പൊ ഞങ്ങളും ചപ്പാത്തി കവർ ചപ്പാത്തി ഇല്ലേ അത് വേടിക്കും
മ്
ആഹ് മറ്റേത് ചുറ്റെട്ക്കുവാ അവിടെങ്ങനെ കവർ ചപ്പാത്തി മേടിക്കോ അതോ ഉണ്ടാക്കുവോ മ് ആഹ്
മ്..
ചെലത് കൊള്ളത്തില്ല കടേന്ന് മേടിക്കു ക്കുന്നത്
ആഹ് ഒരിത് തോന്നൂല
ഭയങ്കര കട്ടിയാ പിന്നെ കൊറേ ദിവസം ആഹ് ചൂടുവെള്ളത്തിലാണോ കൊഴക്ക്ന്നേ
അല്ലാ അല്ല ചെലോലങ്ങനെ പറയ്ണേക്കാ ചൂടു വെള്ളം ചെലോല് ഞമ്മള് പത്തിരിക്കൊക്കെ പൊടി വാട്ട്ണ മായ്രി
ഫ്റ്റ് കിട്ടുംന്ന് പറയ്ന്നെ കേക്കാം പക്ഷെ ചൂട് വെള്ളത്തി കൊയയ്ക്കുമ്പം വെള്ളം കൂടി പോവും ആ ഞാനാെ ര്ട്ടം നോക്ക്യാര്ന്ന്
ഹലോ
ഹലോ
ആഹ് പറി കേൾക്ക്ല്ലേ കുട്ടിയേ ഒറങ്ങീന്നു മ് അപ്പ ഓളെ കൂടുന്നന്നാ വാപ്പ വാപ്പാന്റെ തോളിൽ കടന്ന് ഉറങ്ങീക്കാണേ ഉം എണീറ്റ് ഉറക്കൊക്കെ ഉം ഉം മ റ്റേ ഇപ്പർഞ്ഞാൽ ഈ പാക്കറ്റ് സാധങ്ങളെല്ലാം കിട്ടുവേ ചപ്പാത്തിയാലും ഭൂരിയായി പക്ഷെ ചിലത് കേടുണ്ടാവും ഒരു ഇത് കിട്ടൂല ഉം
പിന്നെ അരിപ്പത്തിരി ഉണ്ടല്ലോ ഇപ്പൊ പാക്കറ്റില് അത് ചുട്ടെടുക്ക അരിപ്പത്തിരി അരിപ്പത്തിരിയൊക്കെ ഉ ണ്ടാക്കോ വീട്ടില്
ഏ അഒന്നും ഉണ്ടാക്കൂല്ല ഇൻക്കാ സാധനം ഇഷ്ടല്ല കടീന്ന് കൊ കൊണ്ട്ന്നിട്ട്ണ്ട് ഒര് പ്രാവശ്യം ഉം
മ്പിനൊക്കെ അതല്ലേ ഉണ്ടാ
അരി പത്തിരി ആഹ് ആഹ് പത്തിരി ക അരിപത്തിരി അറ്നാ ഞാൻ വേറെന്തോ വിചാര്ച്ച് ഏഹ് ഞങ്ങള്
എന്തോ പൊറോട്ടി അങ്ങനെ പറി ത്തില്ലേ
ആഹ് ഇത്ക്കറില പത്തിരി പത്തിരി അത് ഇണ്ടാക്ക്വേ അത് ഇഷ്ടാ ഞാ അരിപ്പത്രി ന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങൻത്തെ വേറൊരു സാധനംണ്ടല്ലോ ചെറ്യേ കുട്ടി പത്തിരി ചട്ടി
അതിന്റെ ആ ആ അതിന്റെ അച്ച് ണ്ടല്ലേ
ആഹ് ഞാൻ അങ്ങനെ എന്തേലും വിചാരിച്ചു അതാണ് ക്ക് ഇഷ്ടല്ലാർഞ്ഞെ പത്തിരി ഒക്കെ ണ്ടാക്കും ഉം ഉം അത് പിന്നെ ചൂടുവെള്ളത്തിലന്നെ പൊടി വെള്ളം തൾ ച്ച്ട്ടൈക്ക് പൊടിയിട്ട് വാട്ടിയെടുക്കല്ലേ തരം ഉം ഉം
അത് നമുക്ക് അച്ചില്ലാതെ ഉണ്ടാക്കാൻ പറ്റ ല്ലല്ലേ
ഏ
കാ അച്ചില്ലാതെ
ആഹ് പരത്താന് ആ എളുപ്പത്തിന് അച്ചില്ലാതെ ഉണ്ടാക്കൊക്കെ ചെയ്യാ കയ്യിൽ വെച്ചമർത്തിട്ട് പിന്നെ കയ്യിൽ വെച്ചമർത്തിട്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പര തെല്ലെ ചെയ്യ
ആണാണ് കയ്യിൽ വെച്ചമ്മർ കുറച്ചൂടി കട്ടി തോന്നിക്കത്തില്ലേ
നല്ലൊണം പണിയെടുക്കണം ഇതാവകുമ്പോ കൊറച്ച് റിസ്ക് കുറയും അതവുമ്പോ ലോണം പരത്തി ഉണ്ടാക്കണം ഇതാവുമ്പ അങ്ങനെ ഇതിലൊന്ന് അമർത്തിയാല് നമ്മള് കുറച്ചൊക്കെ ഒന്ന് പരത്തിയെടുത്ത മതി അങ്ങനൊരു വ്യത്യാസമുണ്ട്
നോമ്പിന് എവിടക്കെ പോയി
ഏഹ് പിന്നെ അങ്ങനെ നോമ്പർപ്പിക്കൽ ഉണ്ടാവും കുടുംബക്കാരോടൊക്കെ ഉമ്മമാന്റെ അനിയത്തിന്റോടെ അങ്ങനെയൊക്കെ ഉണ്ടാവും ഉം ആങ്ങളൻ്റോടെ അതിന്നേ ക്കഅങ്ങനെ പോവും ആഹ് ഡ്രസ്സൊക്കെ എടുക്കും നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാള് അതൊരു രസല്ലേ നമ്മൾ അത്രയും കാലം പട്ടിണിയൊക്കെ കിടന്ന്
അതാ എല്ല നോമ്പും എടുക്കുവോ
ആ പിരിഡ്സിന്റെ ടൈമില് പിന്നെ അങ്ങനെ പോവോലോ ഉം മറ്റേല്ലാം അങ്ങനെ എടുക്കും നമ്മളൊരിത് അങ്ങനെയാണ്
ടോപ്പാണോ എടുത്തെ ഉം
ആ അല്ല മറ്റേ ബാഗി പാൻറും ഇതുണ്ടല്ലോ ഇപ്പൊ ആ അത് ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായില്ല ആദ്യായിട്ട് ഇടാണ്‌ ഇതുവരെ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല ആദ്യായിട്ട് ഇടുവാണ്ന്ന് ഉം അങ്ങനെയൊന്നും ഇട്ടു ശീലം നമ്മളീ ചുരിദാറന്നെ ഇട്ടു പോയിട്ടേ ത്തൊക്കെ ഇടുമ്പൊരു ഇല്ല വേറൊന്നു ഉടുക്കൂല്ല ഈ ചുരിദാറന്നെ
സാരി ഉടുക്കാൻ അറിയോ
ഇല്ല സാരി ഉടുക്കാനും അറിയില്ല ഞാൻ സാരി ഉടുത്ത നല്ല കോലം ഉണ്ടോ ഞാൻ ഹൈറ്റ് കമ്മിയ ഉം
വണ്ണോണ്ടോ വണ്ണവില്ലല്ലേ
ആഹ് വണ്ണം പാകത്തിന് വയറാ മുന്നില്
ആ
ഉം ശരീരൊക്കെ അത്യാവശ്യം പാകത്തിനു താടിയെന്നെ അല്ല രണ്ടാള്ണ്ട് അഞ്ചു വയസ്സും രണ്ട് വയസ്സും ഉം ഇന്ന് ക്ലാസ് ണ്ടായിരുന്നില്ലേ ഹലോ
ഒക്കെ ശെരി ട്ടോ
ആ ആയിക്കോട്ടെ